ഹലോ
ആഹ കേൾക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ
ഒന്ന് ഉറക്കെ സംസാരിക്കണേ കേ കേക്ക്ന്ന്ണ്ട് പക്ഷെ വോളിയം കുറവാ
ആഹ് ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് അത്‌ എന്ത് പറ്റി
ആഹ് അത് ഞാൻ മെല്ലെ സംസാരിച്ചിട്ടാ
ആഹ് ഓക്കെ അത് നല്ല ക്ലിയർ ആയിരുന്നേ നിങ്ങള് പറയുന്നത് പക്ഷെ വോളിയം കുറവായിരുന്ന അതോണ്ട് ചോദിച്ചതാ ഇപ്പം ക്ലിയറാ
ആഹ് അങ്ങനെ അങ്ങനെ ഇല്ല ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല പന്ത്രണ്ടേ അമ്പത് ആയിട്ടല്ലേ ഉള്ളൂ സമയം ആവുന്നതേ ഉള്ളൂ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് കൂടിയില്ല
ശെരി ഞങ്ങളൊരു മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നേ ഞങ്ങളിത് ഭക്ഷണം കഴി എന്ത് കഴിക്കണംന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കാ അരമണിക്കൂറായി
ഓ
ന ഞാനിപ്പോ വേറെ ചെന്നൈയിലാ ഉള്ളതേ വേറോരു കാര്യത്തിന് വേണ്ടി വന്നതാ ഇപ്പൊ കൊറച്ച് ദിവസങ്ങൾ ഇവിടെ ആയിരിക്കും അപ്പൊ ഇവിടെ ഭയങ്കര വെലയാ ഫുഡ് രണ്ട് ഇഡലി കഴിക്കുമ്പത്തേക്കും അമ്പത് രൂപ വാങ്ങിക്കും ആകെ പെട്ടു പോയി
അങ്ങനെ ഇവിടത്തെ പോലെ ഒന്നും അല്ലല്ലല്ലേ കേരളത്തിലെ പോലെ അല്ലാത്തതുകൊണ്ട് എങ്ങനെയാ എങ്ങനാ അതുവായിറ്റ് ഇങ്ങനെ പൊരുത്തപ്പെടാന്ന് പറഞ്ഞാ ഒരു പണിയല്ലേ
അല്ല നമ്മള് മനുഷ്യന്മാര് അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് ആണുങ്ങൾക്കുള്ള വിധിയാണല്ലോ എല്ലാ സ്ഥലത്തും പോയി പെ പൊരുത്തപ്പെടണം വേറെ നിവർത്തിയില്ല
ആണുങ്ങക്ക് മാത്രം അല്ലാ പെണ്ണുങ്ങക്കും അങ്ങനെത്തന്നെയാണ്
പക്ഷെ ഞങ്ങൾക്ക് കൊറച്ച് കൂടുതല് ആവശ്യം ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് നമ്മള് കഴിക്കുന്ന പോലെ വൃത്തിയോ അല്ലെങ്കില് എന്താ പറയാ ഏഹ് വാങ്ങിക്കുന്ന ഭക്ഷണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ രണ്ട് ഇട്ടലി കഴിക്കാണെങ്കില് ഒരു പതിനഞ്ച് രൂപ അല്ലെ ഒരു ഊണ് കഴിക്കാണെങ്കില് മുപ്പത് രൂപ നാപ്പെത് രൂപ അങ്ങനെ നമുക്ക് ലളിതമായിട്ട് ജീവിക്കാ ഇവിടെ അത് നടക്കില്ല
ഓ അവിടെപ്പോ ഊണിനൊക്കെ എത്രയാ വരുന്നേ പൈസ
ഇവിടെ നല്ല വെലയാ എൺപത് തൊണ്ണൂറ് അങ്ങനൊക്കെയാ
ഉം പിന്നെ വൃത്തിയും പിന്നെ നമ്മളെ നമ്മള് നമ്മുടെ കേരളത്തിലൊക്കെ ഏടേം ഏടേലും ഒക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെ പറ്റൂലായിരിക്കും അല്ലേ വൃത്തിന്റൊരു ഞാൻ പോയിട്ടില്ല അതാ ചോയിക്ക്ണെ
അല്ല അവിടെന്ന് പറയുമ്പോ നമുക്കിപ്പോ ചെറിയ ചായക്കട ആണെങ്കിലും ഒരു വൃത്തി ഇവിടെന്ന് പറഞ്ഞാ അങ്ങനെയല്ലടോ ഒരു റോട്ടിലൊക്കെ തുപ്പി എന്താ പറയാ നമ്മള് ഹോട്ടലിലൊക്കെ കയറിക്കഴിഞ്ഞാല് എവിടെം നോക്കാൻ പാടില്ല അങ്ങനെ പോയിരിക്കണം
ഉം
അവിടെക്കെ പോയിട്ട് ഇനിപ്പം മലയാളികൾക്കായിരിക്കും ഭയങ്കര പ്രശ്നം വേറെ ഏടെങ്കിലൊക്കെ പോയിട്ട് ഈ വൃത്തിന്റെ വൃത്തി ത്തി പ്രശ്നം കൂടുതലും മലയാളികൾക്കായിരിക്കും അല്ലേ
അതെ നമുക്കിപ്പോ കൊറച്ച് പൈസ കൂടുതൽ വാങ്ങിച്ചാല് കൊഴപ്പില്ല വൃത്തി പിന്നെ ഇന്നലെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ നട പ്പ വന്നിട്ട് ഒരാളെ കണ്ടു ആളെ കണ്ടപ്പോ മലയാളി പോലെ തോന്നി ചായ കുടിക്കാൻ പോയപ്പോ ചോദിച്ചു മലയാളി ആണോ അപ്പൊ മലയാളി എന്ന് പറഞ്ഞപ്പോ ഒരു സന്തോ സമാധാനം
അതെ നമുക്ക് എവിടുന്നായാലും മലയാളികളെ വേം തിരിച്ചറിയാൻ പറ്റുവല്ലോ
അതെ. പുള്ളി ഈ ആഹ് പറഞ്ഞോ
പർണു പർണോ
അല്ല മലയാളി ആയിരുന്നു ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറയാൻ വന്നത് പറഞ്ഞോ
അത് നമ്മൾ ഇതിന് എടക്ക് രാജസ്ഥാനി പോയായിരുന്നെ അപ്പൊ നമ്മളിങ്ങനെ തൊരു ഏഹ് ഇങ്ങനെ പോകാൻ കാണാനൊക്കെ വേണ്ടിട്ടൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോ അവിടെ നമുക്ക് പരിചയം തോന്നുന്ന ആരും ഉണ്ടാവില്ലല്ലോ കം മൊത്തത്തില് ന്ന് പറഞ്ഞാ വേറെ ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് വേറെ ഏതൊക്കെയോ സംസ് സ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് എവിടെന്നോ ഒരു മൂന്നാല് പേരെ അവർക്ക് നമ്മളെം മനസ്സിലായി ഞങ്ങൾക്ക് അവരേം മനസ്സിലായി അപ്പ പെട്ടെന്നവിടെന്ന് നാട്ടില് എവിടെയാന്ന് ചോയിച്ചപ്പഴേക്കും പിന്നെ പെട്ടന്നത് എന്താണ് ഒരു കണക്ഷനായി അവരു ആയിട്ട് അങ്ങനെയാണെൻക്ക് പെട്ടെന്ന് മലയാളിക്ക് മലയാളികൾക്ക് മലയാളികളെ വേഗം മനസ്സിലാവും
അത് പറഞ്ഞപ്പളാ ഓർത്തേ ഇന്നലെ ഞങ്ങള് മലയാളിയാണോന്ന് അയാളോട് ചോയിച്ചപ്പഴേ അയാള് ഞങ്ങളോട് പറയാ അത് നിങ്ങളെ കണ്ടാ തന്നെ അറിയാ മലയാളി ആണെന്ന് നിങ്ങളീ പറഞ്ഞപ്പം എനിക്കതാ ഓർമ്മ വന്നേ അവർക്ക് കണ്ടാ അറിയാം നമ്മള് അത് ചെലപം മൊഖ ത്തിന്റെ ഷെയ്പ്പാണോ നമ്മളിപ്പം നമ്മള് ഡ്രസ് ഇടുന്ന ആണോ നമ്മുടെ കാണിക്കുന്ന ആംഗ്യങ്ങളാണോ ന്ന് അ റിയില്ല. മലയാളിയെ കണ്ടാ അറിയാൻ പറ്റും
ആഹ് അതെ അതെ
നമ്മുടെ രീതിയും എല്ലാം വ്യത്യാസം ആണല്ലോ
ആഹ് അതെ അതെ
രാജസ്ഥാനിലെന്തായ്രുന്നു പരിപാടി? രാജസ്ഥാനിലെന്തായ്രുന്നു പരിപാടി?
രാജസ്ഥാൻല് കോളേജീന്ന് പോയതേര്ന്നു നമ്മള്
ഓഹ് ശരി. കൊ കോളേജില് അത്ര ദൂരൊക്കെ പോവോ?
ആഹ് അതെയതെ. ഇപ്പങ്ങനെയൊക്കായില്ലേ. ഏഹ് ഇപ്പം നമ്മള് എനിക്ക് തോന്നുന്ന് ഞാ ഹിസ്റ്ററിയാണേ പഠിച്ചത് അപ്പോ ആ ഒര് ഹ് ഹ് ഇതുവായ്ട്ട് ബന്ധപ്പെട്ടിട്ട് ന്ന് പറയുമ്പോ കൂടുതലായ്റ്റിങ്ങനെ ചരിത്രമായിറ്റ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോണ്ടത് പക്ഷേ ന എങ്ങനെ
ഗുജറാത്തിലെ റാനോഫ് കച്ചില് പോയോ
ഇല്ല ഇല്ല രാജസ്ഥാൻ മാത്രം ജസ്റ്റ് എന്താ പറയാ ഉദയ്പൂർ ജയ്സൽമീർ ജോധ്പൂർ ജയ്
ല്ലേ
അങ്ങനെ അങ്ങനെ എവിടെകെക്കോ ആണ് പോയത് പക്ഷെ ഇൻക്ക് തോന്ന്ന്ന് ഏഹ് നമ്മള് മാത്രാണ് ഈ ഹിസ്റ്ററി പഠിച്ചിട്ട് ഈ രാജസ്ഥാൻ കൊർച്ചെങ്കിലു എന്തെങ്കിലു ചരി ത്രോ ആയിട്ടൊരു ബന്ധള്ള സ്ഥലത്ത് പോയത് നമ്മളെ മുമ്പും മമ്മക്ക് ശേഷള്ള ആൾക്കാരൊക്കെ പോയത് എഹ് കുളു മണാലി അങ്ങോട്ടൊക്ക്യാ. അവിടെ ഒക്കെ എൻ ഉം മഞ്ഞിന്റെ ചരിത്രം പഠിക്ക്യാൻ പോയതായിരിക്കും
ഹൊ അഹ്ശരി അല്ല ഞാപ്പ വരാം നമ്മള് ചരിത്രത്തെ കുറിച്ച് പോവാണെങ്കി രാജസ്ഥാൻ ബെസ്റ്റാ കാരണം ഒന്നാമത് ഇന്ത്യയിലേറ്റവും വലിയ സംസ്ഥാനം ഇഷ്ടംപോലെ കോ ട്ടകൾ ഈ രാജാക്കമ്മാരുണ്ടാക്കീട്ടുള്ള കാര്യങ്ങള് പിന്നെ കൊറെ തടാകം ഞാനീ നമ്മുടേ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ രാജസ്ഥാൻ മുഴുവൻ ഇര്ന്ന് കണ്ടിട്ട്ണ്ട് അപ്പ തന്നെ മൻസ്‌ലായി സംഭവം അടിപൊളിയാണ്
ആഹ് അതെന്നെ. കാൺ എങ്ങനെ?
ഫുഡ്ഡെങ്ങനേണ്ട്?
ഓഹ് അത് പറയാണെങ്കില്ന്ന് വെച്ചിട്ട്ണ്ടെങ്കില് ഇതേപോലെയാ എൻക്ക് തോന്ന്ന്ന് ഞാനവട പോയ്കയ്ഞ്ഞപ്പം മൻസ്സ്ലായത് കേരളത്തിലൊക്കെ ജനിച്ച ആൾക്കാർക്കവടെ ജീവിക്കാന്ന് പറഞ്ഞയ്ഞ്ഞാല് ഭയങ്കര പാടാണ് കാരണം നമ്മള് നമ്മടെ ബസ്സിന്റെ ഇത്ണ്ടായി ഡ്രൈവർ ഇണ്ടായി അതെന്ന്വെച്ചാ നമ്മളെ പോലെയല്ലോ റോഡില് ഫുള്ളീ പശുക്കളാണ് ഗോമാതാക്കളെയും കൊണ്ട് തട്ടീട്ടും മുട്ടീട്ടും നടക്കാൻ പറ്റ്ന്നില്ല അപ്പീ ഇവര്ന്ന്പർഞ്ഞ ഡ്രൈവെയ്ന്നീന്റടക്ക് വണ്ടി വണ്ടി മൂവെയ്ന്ന്ണ്ട് പക്ഷേവര് കൈകൂ പ്പാണ് അങ്ങനെ വണ്ടി പോയിടിച്ചു അങ്ങനെ കൊറെ പ്രശ്നങ്ങളൊക്കെണ്ടായി.
ഓ ബസ്സ്ലാണോ പോയതിവ്ട്ന്ന്?
എങ്ങനെ?
ബസ്സിലാണോ പോയത്.
അല്ലല്ല നമ്മക്കവടന്ന് ഏ കറങ്ങാ വേണ്ടീട്ട് നമ്മളെ ഏജൻസീടെ ബസ്സ്‌ ണ്ടായിര്ന്ന്.
എത്രയി ഒരാൾക്ക് ഫീസെത്രയായി ഇവട്ന്ന് പോവാൻ?
ഏ സെവൻ തൗസൻഡ് ഏഴായിരത്തി സ അത്ര.
എത്ര ദിവസത്തേക്ക്?
ഒരായ്ച്ച.
ഒരേ ഒരായ്ചക്കെയ്ക്ക് ഏയായി ലാഭണല്ലോ.
ആ അങ്ങനെ ഏ നമ്മള് ത്രെയാ നാപത്തെട്ട് പേരും നമ്മളമ്പത് പേര്ണ്ടായിര്ന്ന്.
ഓ ശെരിരി.
അതെ പ്പവടെ പോയ്ട്ട് നമ്മളാദ്യം പോയത് ജോധ്പൂരാണ് അപ്പവടെന്ന് പറയുമ്പോ ഭ ക്ഷണംന്ന്പറയാ നമ്മളെ നമ്മടെ അരിയൊന്നുല്ലല്ലോ മ്മടെ അരിയല്ല പിന്നെ എന്താ പറയാ. എന്തായ്ര്ന്ന് എന്തോരു ച്ച പ്പ ആലു പൊറോട്ടേര്ന്ന് ഫുൾ.
അവടെ ഈ ചപ്പാത്തി ഉരുളക്കെഴങ്ങ് അതുപോൽതന്നെ ഈ നമ്മടെ പരിപ്പ് വേവിച്ചത് ഇതാണ് അവടെ മെയിൻ സംഭവം.
പരിപ്പ് പരിപ്പ് തിന്ന് തിന്ന് തിന്ന് ഒരു വഴിയായി ആ ഏഴു ദിവസം അതില് ഏഴു ദിവസത്തിലൊരു ദിവസാണ് നമ്മുടെ ചിക്കനെന്താന്ന് കണ്ടേ പക്ഷേന്ന് പറയുമ്പോ നമ്മളെ കേരളത്തിലെ ഒരു ചിക് റിയൊന്നും അല്ല വേറെ തന്നെ
അല്ല അവര് ഇ ഈ ഗൾഫി പോയരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിണ്ട് അവര് ഈ ചെയ്അവടെള്ളപ്പം ഈ നോർത്ത് ഇന്ത്യൻ സാന ഈ പാക്കിസ്ഥാൻകാരൊക്കെ അവര് വന്ന് പണി ചെയ്ത്‌ ‌വന്ന് കഴിഞ്ഞാലൊരു എട്ടൊമ്പത് പൊറോട്ട സോറി ഈ മ ദേ ചപ്പാത്തി അങ് ചു ചുട് ട്ട് കയ്ച്ച് അവര് തന്നെപത്തെണ്ണം ഇരുന്ന് തിന്നുന്നു അവർക്കത്ണ് ഇ ഷ്ടം ഒരു ഇഷ്ടംപോലെ ഒരു ലോഡ് പരിപ്പുകറി ഉണ്ടാക്കി വെക്കും അതുകൂട്ടിയങ് തിന്നും.
അതെ അതെ ഇപ്പൊ നമ്മള് അവടത്തൊരാള്ക്കാര് ഇത് വെച്ചിട്ട് ഏ എന്താ പറയാ രാജ സ്ഥാനികള് കൊർച്ച് ചോറ് കഴിക്കും ബാക്കി അങ്ങനെയല്ലേ കഴിക്യാ. ചപ്പാത്തി അങ്ങനെല്ലേ കഴിക്യാ പക്ഷെ നമ്മള് കേരള ആക്ക എങ്ങനെയല്ലല്ലോ നമുക്ക് ക്കാരങ്ങനെയല്ലല്ലോ നമ്മക്ക്‌ എങ്ങനെയൊക്കെ പോയാലുംഎത്രയൊക്കെ ഏതൊക്കെ ദിവസം നമ്മൾ പൊർ ത്ത്ന്ന് ഫുഡ് കയ്ച്ചാലും അമക്ക് ഒര് അഞ്ചാമത്തെ ദിവസായാ അ മ്ക്ക് ചോറ് കിട്ടണ്ടേ അപ്പൊ
ചോറുവേണംലെ പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ലോങ്ങ് പോവാണേ തന്നെ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊട്ക്ക്ന്നെ അവിട്ത്തെ ഫുഡ് കഴിക്കന്നുള്ളടാ അയ്പ്പോഎ ത്ര ടേസ്റ്റ് ഇല്ലേലും ശെരി അവിട്ത്തെ വെറൈറ്റി ആയിട്ട്ള്ള ഫുഡ് ഇണ്ടല്ലോ അഹ് തപ്പിപിടിച് കടി ക്യാ കഴിക്യാഎന്നുള്ളതാണ് എന്റെയൊരു ഞാൻ പൊതുവെ ഫുഡിയാണ് ഇപ്പൊ ഞാൻ ചെന്നൈ വന്നിട്ട് തന്നെ പൈസേടെ കുറവുള്ളോണ്ട അല്ലേ ഞാനിപ്പം പൊർത്ത് പോയിട്ടുണ്ടാവും അറിയാലോ. ചെന്നൈയിലുള്ള ഒരുപാട് റീലൊക്കെ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് നല്ല ഫുഡിന്റെ കടകളൊക്കെ പക്ഷെ നല്ല റേറ്റ് ആയത്കൊണ്ട് ഇപ്പം പോവുന്നില്ല ഒന്ന് പൈസ ക്കെ ആയിട്ട് പോവാന്ന് വെച്ച് പ്ലാൻ ചെയ്തിരിക്ക്ന്ന്ണ്ട് ഞാൻ പൊതുവെ അങ്ങനെയാ ഭക്ഷണം കഴിക്യാൻ വേണ്ടി ചെൽപ്പോ ഏ ട്രെയിൻ കേറി പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ്.
ഓ അങ്ങനെ അങ്ങനെ.
ഭക്ഷണം നന്നേ കഴിക്ക്ന്ന ആളാണോ?
ഞാൻ ഭക്ഷണൊക്കെ നന്നായിട്ട് കഴിക്കുവായിരുന്നു അപ്പൊ അതിന് എടുക്ക് വെച്ച് എനിക്കും കുറച്ച് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് കഴിഞ്ഞപ്പോ ഞാൻ നന്നായിട്ട് വെയിറ്റ് കൂടി നമുക്ക് എല്ലാവർക്കും ഒരു ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ് എന്നു ഇണ്ടാവല്ലോ
ഉം ബി ബോഡി ബോഡി മാസ് ഇന്റെസ് കൂടിയോ
ആ അതെ അതെ അത് കൂടി ഐഡിയൽ വെയ്റ്റ് നന്നായിട്ട് കൂടി അപ്പൊ പിന്നെ ഏ ഭക്ഷണം ഒന്ന് പിടിച്ച് പിടിച്ച് എനിക്ക് അമ്പത്തി മൂന്നാണേ പറ്റുള്ളൂ പക്ഷേ ഞാൻ അറുപത്തിമൂന്ന് അറുപത്തഞ്ചൊക്കെ കടന്ന് അങ്ങനെ പോവാ ഇത് പോയിക്കൊണ്ടിരിക്കാ പക്ഷെ എന്താ പറയാ ഇല്ല ഇല്ല പിടിച്ച് പിടിച്ച് പിടിച്ച് ഇന്ന് ഇപ്പ് ക്ക് അറുപതിലായി എത്തിയാരുന്നു അറുപത്തോ അഞ്ചീന്ന് ഞാൻ അറുപതിൽ എത്തി
അതിലപ്പോ സാധാരണ നമ്മടെ കഴിക്കുന്ന ചോറും ഇതൊക്കെ കുറച്ച് ച്ചിട്ട് പ്രോട്ടീൻ കൂട്ടുക അതുപോലെ തന്നെ എക്സൈസ് ചെയ്യുക അങ്ങനെയാണോ നിങ്ങൾ കുറയ്ക്കുന്നത് അതോ വെറുതെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴുവാക്കൊന്ന്
എന്റെ കാലിനാണ് പ്രശ്നം അപ്പൊ എനിക്ക് ഇങ്ങനെ എന്താ പറയാ വ്യായാമങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂല അങ്ങനെ അല്ല കാലിന് മറ്റൊരു ലിഗ്മെന്റിന്റെ ഒന്ന് പൊട്ടിപ്പോയായിരുന്നു അപ്പൊ അതിപ്പോ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ
നടക്കുമ്പോ പ്രശ്നല്ലല്ലോ
നടക്കാം നടക്കാൻ മാത്രമേ പറ്റൂ വേറൊന്നിനും പറ്റില്ല
ഓടാനൊന്നും പറ്റില്ല അപ്പൊ വല്ല പട്ടി വല്ലോം കടിക്കാൻ വന്ന എന്ത് ചെയ്യും
അതാ ഞാൻ പറയാം എനിക്ക് ഓടാനാറിയത്തില്ല അപ്പൊ ഞാൻ പട്ടി വന്നാല് കടിച്ചൊന്നു പറഞ്ഞിട്ട് തിരി ച്ച് വിടൊന്നല്ലാതെ വേറൊന്നും ചെയ്യൻ പറ്റില്ല
പട്ടിയുള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ല വളരെ സൂശിച്ച് വേണം ആരെങ്കിലും കൂടെ എപ്പോഴും വേണം അയിശരി അതപ്പോ നമുക്കത് നെ സർജറി ആയിറ്റോ മറ്റോ ശരിയാക്കാൻ പറ്റില്ലാന്ന് ഇപ്പോ ഉള്ള ഇഷ്
ഓപ്പറേഷൻ കഴിഞ്ഞു പുതിയ വെച്ച് പിടിപ്പിക്കൊക്കെ ചെയ്തു അതിന് ശേഷം മുട്ട് ടൈറ്റ് ആയി പോയി
അത് നമ്മുടെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കൽ ശസ്ത്രക്രിയ അതാണോ
അല്ല അല്ല മുട്ടിന്റെ ചിരട്ടേന്റെ സൈഡില് നമുക്കൊരു ഒരു വള്ളിയുണ്ട് ആ ചരട്ട ചരട്ടെന അവിടെ ഇങ്ങനെന്ന് പിടിച്ചു നിർത്താൻ പറ്റിയ അതാണ് പൊട്ടിപ്പോയത് അപ്പോ അത് പോ പൊട്ടിയ സമയത്ത് ചരട്ട ഇങ്ങനെ അപ്പറേ സൈഡിൽ പോയി തിരിച്ചു വരുവായിയിരുന്നു ആ രീതിയിലായിരുന്നു ഇങ്ങനെ മാറി കളിക്കാറ്
നമ്മടെ നമ്മടെ സമയം ആയി തോന്നൂട്ടോ
ആഹ് ആഹ് ശരി ശരി
ശരി എന്നാ പോൻണ്ടേ പോണ്ടേ ഇനി പ്പോ നടക്കേന്ന് തോന്നുന്നില്ല ആണ്ടെ നീ ഫോട്ടോ ലൊന്ന് നോക്ക് നീ ഇന്ന് തന്നെ എടുത്ത്